ഹലോ
ആഹ് ഹലോ കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്. കേൾക്ക്ന്നില്ലേ?
ആഹ് ഉണ്ടു ണ്ട് കേക്ക്ന്നുണ്ട്.
ആഹ് എന്തായി ചായൂടി കഴിഞ്ഞോ?
ആഹ് ചായ കുടിച്ച് ചായ കഴിഞ്ഞ് കാപ്പി ണ്ടാക്കുന്നു. ആഹ് പിന്നെ ആഹ് ഉണ്ട് ഒരാളുണ്ട്.
സ്കൂളി പോയ
മൂന്നാള് ഇല്ല ല്ല പോയില്ല റെഡിയാക്കാൻ പോവാ
അതെല്ലേ പോകുന്നേള്ളൂ ആഹ് എന്റെ പോയി ആഹ് എന്റേത് ഏഴേമുക്കാലിന് പോവും.
ആണ്ല്ലേ ഉം എട്ടേ മു ക്കാലൊക്ക്യാവും വണ്ടി വരുമ്പോ
വണ്ട്യെരും അപ്പ സമാധാനുണ്ട് ഇത് ഞാന് ഓഹ് ഭയങ്കരൊരു പ്രശ്നോണ് ര ഇത്രേ നേരത്തെ വണ്ടി വന്നത്കൊണ്ടേ
ആഹ്
ഇല്ല എനിക്ക് നാല് പേര്ണ്ട്. നാല് പേര്ണ്ട് മൂന്ന് പേര് സ്കൂളില് പോണതാണ് ഒരെണ്ണത്തിന് രണ്ടു വയസ്സായിട്ടൊള്ളു ചെറ്തിന്
ആണ് ലെ
ഉം അത് മൂന്നു പേരേം കൂടി വിട്ണത് വല്ല്യ ടാസ്ക്കാണ് എ മൂത്തത് നാൽല് രണ്ടാമത്തത് രണ്ടില് മൂന്നാമത്തത് പ്രീ കെജിയില്
പ്രീ കെ ജില്
ആ അപ്പ ഏറ്റവും എളെതിന് വിട്ല് ഇത്തിരി പണിയാണ്
ബഹളായിരിക്കുല ലെ
ബഹളാണോന്നോ ഒന്നും പറയണ്ട എല്ലാ കൂടി ചെർതും കൂടി എണീക്കു ആ സമയത്ത്
ഉമ്മ
ആ അപ്പ പിന്നെ ഹസ്ബൻഡ് ഒക്ക ഇള്ളത് ഹസ്ബൻഡും ഇവട മദർ ലോ ഉണ്ട് അപ്പ അവരെ ക്കെ മാറി മാറിയക്കെ ഇട്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും
ഹസ്ബൻഡ് എന്ദോ ചെയ്യാ
ഇക്കാക്കാക്ക് ഡ്രൈവറാണ് യൂബറ് യൂബറ് ഓടി ക്കലാണ് ഉം ഉം
ജോലിക്ക് എന്തെലത്തിലും ജോലി പോവ്ന്നുണ്ടോ
ഇല്ലില്ല വർക്കൊന്നും ചെയ്യ്ണില്ല ഓ ഇതക്കെ
ഉം ആണ് ലെ ഹലോ ഹലോ ഹലോ മോര്ണ്ട ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ